ഹലോ
ഹലോ
മ് ന്തൊക്കെയാ.
കാലവസ്ഥേക്കങ്ങനുണ്ട്. അതെ അതെ അതെ. മഴേ ക്കെയൊണ്ടോ
ഊ മഴന്നെയുള്ളു അതെ.
എപ്പോഴും മഴയാണ് പുൊറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അതെ ഇവിടെൊക്കെ ആണെങ്കിൽ നല്ല എറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ രൊവസ്ഥയാണ്
ഉം ടിം നല്ല മഴെ
മഴയുണ്ടല്ലേ
ഉം ഫുഡൊക്കെ കഴി ച്ച
അതെ അതെ കഴിക്കൊക്കെ ചെയ് കഴിച്ചോ
ആഹ കഴിച്ചു കുട്ടികളൊക്കെ ഉറങ്ങി ഉ ഉ എന്താവിടെ സ്പെഷ്യൽൊക്കെ
ഇവിടെ സ്പെഷ്യൽ കറികളാണോ ഉപശിച്ചത് കഴിക്കാ മീൻ ഉണ്ടായിരുന്നു തോരന്നുണ്ടായിരുന്നു
ആ ഇവിടെ വെള്ളപ്പയറ് കറിയും ഉണക്ക് മീൻ പൊരിച്ചതും
ആണ ഒണക്ക ക്ക മീനൊക്കെ കൊറെ നാളായി കഴിച്ചിട്ട് ഇപ്പൊ കഴ ക്കാറില്ല ഉണക്കമ നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ കൊറെേ നാളായിട്ട് ഉണക്ക മീ ഇല്ല ഇപ്പൊ താല്പര്യം കുറഞ്ഞു
ആ ആ അതെന്താ നല്ല ടേസ്റ്റ് അല്ലേ
ഇഷ്ട ആരുന്നു നേരത്തെ ഒത്തിരി ഇഷ്ടായിരുന്നു ഇപ്പൊ കൊറവാണ്
ആഹ് കഴിച്ച് കഴിച്ച് വസ്തെ ഓ
ഉം പിന്നെ എന്തൊക്കെയുണ്ട്
എന്താ ഇനി ചുട്ടത്തെ വഴക്കിട്ട് ഇ എന്താ പണി ഉറക്കോ അതോ ഫോണിലോ?
ഉം അങ്ങനെയല്ലെ
ഇളിമാണ്ടിരിക്കാ
ഉം എന്തൊക്കെയോ ഒരെരപ്പ് പോല കേക്കുന്നുണ്ട് സിനിമയൊക്കെ എന്താ കേട്ടില്ല.
ഫിലിമൊക്കെ കാണോന്ന്
ആ കാണാറുണ്ട് കാണാറുണ്ട്
ഉം ഓ ഫ്രീ ടൈമിട്ടി ഇര്ന്ന് കാണും
ആ ഫ്രീടൈമ് എനിക്ക് ജോലി ചെയ്യാണ്ടേ
ആഹ് എന്ത ജോബ്
കൊറച്ചുസായിട്ട് ജോലിയില് കേറിട്ടുണ്ട് അപ്പൊ അതിന്റെ സമയക്കുറവ് വ്ണ്ട്
ആ എന്താണ് ജോലി
ഏ ബി എസ് എൻ എൽ ഓഫീസിലാണ് ഓ അര് ഇങ്ങനെ താൽക്കാലി ഫ്രാഞ്ചൈസിയായിട്ട് കേറിയത
ആ അങ്ങനെ അപ്പൊപിന്നെ രാവിലെ നേരത്തെ പോവേക്കാരല്ലേ
ആ നേരത്തെ എറങ്ങും
ആഹ് എപ്പഴാ വീട്ടിലെത്തിയാ
പറ്റ
ആഹ് അങ്ങനെയൊക്കെ കുട്ടിയേളോ?
ആ കുട്ടി ഒറങ്ങി ഒരു കുഞ്ഞുണ്ട് ഒറങ്ങി.
ആ നേരത്തെ ഒർങ്ങോ?
അതെ അതെ.
ആ.
ഉം എടക്ക് എഴ്ന്നേക്കും. സൗണ്ട് എന്തെങ്കിലും കേട്ടാ നേരത്തെ ഒറക്കി. ഉം.
ല്ലേ കരയോ എണീറ്റിട്ട് രാ ത്രീ
അതെ അതെ എടക്കൊക്കെ
ആ എട് ബുദ്ധിമുട്ടിക്കോ? അഹ്
കുഴപ്പില്ല കുഴപ്പില്ല കൊഴിപ്പില്ല, പിന്നെ വേറെ എ ഉണ്ട്.
വേറന്താ അങ്ങനെ പോവുന്ന് ഫ്രീ ടൈമൊക്കെ എന്ത ചെയ്യല്
എനിക്ക് ഡ്രോയിംഗ് ഒക്കെ ഇഷ്ട്ടവാണ്.
ഉം നന്നായി വരക്കുവോ?
ആഹ് നന്നായിട്ട് വരക്കുവോന്ന് ചോദിച്ചാ അത്യാവശ്യം വരക്കും.
ആഹ് ഞമ്മളെ കുറിച്ച് ഞമ്മളിങ്ങനെ അഭിപ്രായം പ്രായം വല്ലാണ്ട് പറയോ ല്ലേ
ആഹ് അതെ നമ്മടെ ഏഹ് പിന്നെ വേറെയെന്താ ഇപ്പം, ഉം മഴക്കാലം ഒക്കെ ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാ കാര്യങ്ങളും ഒക്കെ ഒണ്ട് ഉം
എനക്ക് പിന്നെ ചിത്രം വരക്കാൻ ഒന്നും അറിയില്ല. ഏ ഇപ്പ പിന്നെ കുട്ടിയേൾക്ക് സ്‌കൂൾക്ക് ഒക്കെ എന്തേലു ക്കെ വരച്ച്ണ്ടാക്കാൻ കൊറെയെക്കെ ഇങ്ങനെ കൊത്തി മിനുക്കി ഇണ്ടാക്കും, ഉം എത്ര നോക്കിയാലും ഇനിക്ക് വയ്ക്കൂലേ
ഉം എനിക്കും വരക്കാൻ അങ്ങനെ അറിയില്ല പിന്നെ പാട്ടൊന്നും പാടാറില്ല. ആ ഡ്രോയിങ് ആണ് ഇഷ് ഇം പാട്ടൊന്നും പാടിയ ശരിയാവത്തില്ല വോയിസ് ക്ലിയർ ആയിട്ട് എരത്തില്ല അതുകൊണ്ട് അത് നിർത്തി.
നമ്മള് പിന്നെ വെറുതെ നക്കു മ്പ പാട്ടും കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും വെറുതെ ലയിച്ചിട്ടൊന്നും അല്ല അങ്ങനെ പാടന്നെ ഇങ്ങനെലൊക്കെ സമയം പോവണ്ടേ ഫോണിൽ ഇങ്ങനെ റീൽസ് ഒക്കെ കാണുമ്പോഴേ അയിന്ന് ഇങ്ങനെ ഓരോന്ന് കേക്കും പിന്നെ അത് അങ്ങനെ പഠിച്ചു പിന്നെ അതാവും തൊള്ളയില് അതും പാടി എങ്ങനെ നടക്കും
അത് കൊള്ളാം പാട്ട് പാടാറില്ലെങ്കിലും ഞാൻ പാട്ട് കേൾക്കും എനിക്ക് പാട്ട് കേക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്
ആഹ്
ആ എപ്പഴും ഞാൻ പാട്ട് കേക്കും എല്ലാ ദിവസവും പാട്ട് കേൾക്കാറുണ്ട് ചുമ്മാതെ പറയ് - യൂട്യൂബില് എടുത്തിട്ട് ഇങ്ങനെ കേൾക്കും അത് എനിക്ക് ഇഷ്ടവാ പാടാൻ പോയി പ്പ ക്ലിയറാ നമുക്കൊര് ഇതുണ്ടല്ലോ പാടുമ്പോ ശരിയാവാത്തത്
ഉ ഇന്നിട്ടും പിന്നെ ശരിയാവൊന്നില്ല എന്നാലും അങ്ങനെ പാടും വെറുതിരിക്കാണെങ്കിലും പണിടെടേലും പാട്ടുപാടും അങ്ങനെ നടക്കും. ഉം പാടാന് കഴിയൊന്നുല്ല.
ഉം പിന്നെ ഡ്രോയിങ് അതെ അതെ അത് നല്ലതാ. ഡ്രോയിങ്ങ് ഇഷ്ട ആണ് അതുകൊണ്ടിങ്ങനെ വരയ്ക്കാറുണ്ട്. ചുമ്മാ ഏതേലും പേപ്പറൊക്കെ കിട്ട കിട്ട്മ്പഴേ ചുമ്മാ ഇരിക്കുമ്പോ ചെറിയൊരു പേ ആണെങ്കിൽ നമ്മ ഇങ്ങനെ ചെറിയ രീതിയിൽ വരച്ച് വരച്ചിപ്പ ഇങ്ങനെ
ഇപ്പൊ എന്തോ ഒരു ആർട്ട്ണ്ടല്ലോ ഒരു ഇത ച്ചട്ട് നമുക്ക് കുത്തിരറിണമാരിയൊക്ക തോന്ന അങ്ങനൊക്കൊരു ചിത്രം വരക്കലണ്ടല്ലപ്പോ.
ഇപ്പഴോ ആ ആ.
ഇപ്പ ഇസ്റ്റക്കെ തുറന്ന് അധികം അതി നിലപ്പോ കൊറച്ച് മുന്നേക്കായിട്ട്
അതേല്ല ആ കാണാറുണ്ട് എനിക്ക് ആ ഇൻസ്റ്റേക്ക തൊറക്കുമ്പ ഫുൾ എന്റെ ഡ്രോയിംഗ് ഇഷ്ട നമ്മളിപ്പോ എന്തെങ്കിലും കണ്ട് അതില് ലൈ ക്കെയുമ്പള് എ് കമന്റ് ചെയ്യുമ്പോ ചെയ്തു കഴിഞ്ഞാ പിന്നെ നമ്മൾ എടുക്കുമ്പോ ഉള്ളങ്ങ അതെ അതെ നമ്മൾട വീട്ടിൽ അതാരി വരുന്നതും
ഇൻസ്റ്റില് പോസ്റ്റ് ഇടാറൊക്കെ ഉണ്ടോ വരച്ചിട്ട് ആ ബൊക്കെ എഹ് നമ്മള പറഞ്ഞു ടൈമ് അട്ടഹാസ്
വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലൊക്കെ ചെയ്യണം മീൻസ് നമ്മളെ ആ വരയ് ക്ക്‌യോ ആ അങ്ങനെന്തിലും
ആഹ് അ അപ്പ പിന്നെ ജോലിക്ക് പോണകൊണ്ട് വെറുതെ ഇരിക്കൂലല്ലെ
അതെ അങ്ങനെയല്ല പണിന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് നമുക്കങ്ങ് ഇത് നമ്മുക്ക് പെർമനന്റ് അല്ലല്ലോ അതുകൊണ്ട് എടക്കൊക്കെ ഒള്ളൂ ഉമ്
അപ്പൊ കുട്ടി നെ എന്ത് ചെയ്യാ പണിക്ക് പോകുമ്പോ കുട്ടിയെ എന്ത് ചെയ്യ കുട്ടിനെ ആരുടെടുത്ത കത്താക്ക ആഹ ഹസ്ബൻഡ് എവിടെ
ആഹ് നോക്കും നോക്കും
ഹസ്ബൻഡ് എവിടെയാണ്
ഇവിടുണ്ട് നാട്ടിലുണ്ട് മ് പിന്നെ
ക്കെ ജോലിവെണേ നമ്മള ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കല്ലേ
അതെ അതെ വീട്ടിൽ ഇരുന്നാല് ആ നമ്മളുടെ മനസ്സിന് അത് ഇത് തന്നരിക്കും
ഉമ്
എപ്പോഴും എന്തെങ്കിലും നമ്മള് എൻഗേജിഡ് ആയിരിക്കണം
ആഹ് കൊറച്ച് ബിസി ആായ ഞമ്മടെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവും ഉമ് മ് മ്
പിന്നെ വിസിയാണെങ്കിൽ പിന്നെ നമ്മള് വേരൊരു കാര്യം ആലോചി- എന്തെങ്കിലും ഇതായിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മള അതെ അതെ സത്യാണ് സത്യാണ് വെറുതെ ഇന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ് ഓരോന്ന് വന്നോണ്ടിരിക്കും അപ്പൊ നമ്മളെന്തെങ്കിലും ജോലി ചെയ്ത് നമ്മള് ആഹ് ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും
ഉള്ള ജോലി ഇനി പെർമനന്റ് ആയി കിട്ടൂല
അതിനെ
ഹ ഇതിപ്പോ എങ്ങനെ വേക്കൻസി വന്നപ്പോ അങ്ങനെ കയറിയതാ
അതെ അതെ പിന്നെ ഉമ്
അപ്പൊ ഇനി അത് അങ്ങനെ ആക്കി കിട്ടാൻ എന്തെങ്കലും പിന്നെ അതന്നെ ചെയ്ത ഒരു കാര്യയില്ലെ നമ്മള് വീട്ടിലിരുന്നിട്ട് വെറു- ഇപ്പോ സമയങ്ങളല്ലേ നമ്മുക്കെന്തേലും വരു- മാനന്നൊള്ള രീതില് അങ്ങനെ ഇരിക്കാലോ പഠി- ചിക്കുണോ
അതെ ആഹ ഇ ഞാനെനി ഇരുന്ന് ഇപ്പം ഈ മഴയൊക്കെ ആയൊണ്ട് ഡ്രസ്സ് ഒക്കെ ഒണങ്ങിയിട്ട്കൂടി ഇല്ലല്ല അപ്പ അതിന്റെ പുറകേ നടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പഴാ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന
ആഹ ഡ്രസ്സ് അയിന് തോരിടാനും വേണ്ട ഇ സ്ഥലം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരുപാട്ണ്ടാവേ ആഹ
തു കൊണ്ടേ അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു മഴ വന്ന കഴിഞ്ഞ അങ്ങനാ എല്ലാ ഉ അതെ എല്ലാ വർഷവും സമയ ആവുമ്പോഴേത്തെക്ക് ഒരു ബുദ്ധിമുട്ടുള്ളള്ളത മഴ
ആ ആകെള്ള ഇടങ്ങാറ്താണ് തുണികൾ ഉണങ്ങാ ഉണങ്ങാതെ മടക്കി വച്ച ഒരു സ്മെല്ലും വരും
ആണ് തുണികൾക്കരു സ്മെല്ല് വരും കംഫർട്ട് ഇട്ടിട്ട് നല്ലട അത് ഇട്ടാ മതി അതെ ഇപ്പൊ ഞാൻ അങ്ങനാ ചെയ്യുന്നത് ഇല്ല ഉണ്ടാവത്തില്ല
ആഹ ചെയ്ത് നോക്കണം ആ കംഫേർട്ട് ഇവടണ്ട് ഞാൻ മുക്കലൊന്നുല്ല നമ്മള് ഈ കുട്ടികൾത് തിരുമ്പുമ്പോ അങ്ങനെതാക്കുന്നു അല്ലാെ കുട്ടികൾ മൂത്രക്കണോ ഇത ക്കല്ലെ
അതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യരുതന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കുഞ്ഞിലേ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ ഉം ഇപ്പൊ ഞാൻ പക്ഷെ മുക്കും കാരണം മഴക്കാലൊക്കെല്ലേ സ്മെല്ല് വരാതിരിക്കാൻ വേ
ആ ഞാൻ ഒന്ന് ചെയ്തോക്കണന്നാ ഇഞ്ഞ്ങ്ങനോന്ന് ചെയ്തോക്കണന്ന് കംഫേർട്ട് മുക്കിട്ടെ
ആ ഇടയ്ക്കൊക്കെ വന്നാ ചെയ്ത് നോക്കുന്നോണ്ട് കൊഴപ്പോന്നുല്ല
പിന്നെ ഒര്പാട് ആള്ണ്ട് വീട്ട്ല് അപ്പൊ ഈ തുണ്യള് തോരിടാനും വേണ്ടേ സ് സ്ഥലം ചെറിയൊര്
സ്ഥല ഇല്ല ആ സ്ഥലം ഇവിടെല്ല ഇവിടെ സ്ഥല ഇല്ല എന്നാലും നമ്മള് അയ് രീതിയില് ഉള്ളിലാണെങ്കി അയക്കെ കെട്ടിയിട്ടൊക്കെയ വിരിച്ചിട്ന്നത് വേറെ സ്
ആ അപ്പൊ ഉള്ളില് പിന്നെ തീരില്ല പൊറത്തൊരു ഷെഡ് മാരിട്ട് അങ്ങനെണ്ട് ഉള്ളില് പിന്നെ ചെറിയ റൂമുകളുതൊക്കെയാണ് ഉള്ളില് അങ്ങനെ തീരെ സ്പൈസ് ല്ലാ എല്ലാ റൂമിലും ആൾക്കാരും അങ്ങനെ ക്ക് ബുദ്ധിമുട്ടാണ്
അപ്പൊ മുറില് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ മുറ് റി തന്നെ നമ്മള് കിടക്കുന്ന മുറിത്തന്നെ ഒരു സൈഡിലോട്ടെ ഒന്ന് ഉമ്മി ഇപ്പൊ മഴയൊന്ന് തോറ്ന്നിക്ക്ന്ന സമയത്ത് മിറ്റത്തിട്ട് വെള്ളം തോർത്തി എട്ക്കാ അത് കഴിഞ്ഞിട്ട് ഉള്ളില് അത് തോർന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇറ്റിറ്റ് വീഴത്തില്ലല്ലോ അപ്പൊ നമ്മള് കേടക്ക്ന്ന മുറിയുടെ ഏതെങ്കിലും ഒരു കോണിക്ക് അയ പോലെ കെട്ടിയിട്ട് അതുകൊണ്ട് വിരിച്ചിട്ട് ആ ഫാന്റെ കീഴിൽന്ന് ഒണങ്ങിക്കോളും. ഇപ്പങ്ങനാ ചെയ്യുന്നെ അന്നല്ലാ ഇതുണ്ട്
പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാം തിരുമ്പിട്ട് അയിലിട്ട് ഒണക്കും
മിഷ്യനുണ്ട് പക്ഷെ ഒണക്കി അത് ഒണക്കാ ഇച്ചിരി പാട ഇറ്റി ക്കുന്നത് ഒര് ബുദ്ധിമുട്ടും അതിന് നല്ല ഫിറ്റിങ് അല്ല പൈപ്പും കണക്ഷനും ഒക്കെ ഒന്ന് ശരിയായി രീതിയിലല്ല കൊടുത്തേക്ക്ണേ അത് ഞങ്ങളുടെ മുറിയിൽ തന്നെ ഇരിക്കുന്തൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാ എപ്പയും യൂസ് ചെയ്യാനായിട്ട്
അങ്ങനെക്കേ എന്നാ ആയ്ക്കോട്ടെ ട്ടോ ഞാൻ വിളിക്കണ്ട് ആ ആയിക്കോട്ടെ ശരി